ഹലോ ആഹ് എന്തൊക് എന്തൊക്കെവ ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്താ എന്താ സുഖം അവിടെന്തൊക്കെണ്ട്
ഇവിടൊക്ക സുഖം തന്നെ
ആഹ് ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ച്
ആഹ് കടി ഇണ്ടാക്കുവോ ചായക്ക്
ആഹ് ചെലപ്പളൊക്കെ ഉണ്ടാക്കും ഇന്ന് ബ്രെഡ് ഇതൊക്കെ
ആഹ് അല്ലെങ്കി ബ്രെഡും റസ്ക്കൊക്കെ ഉണ്ടാവുല്ലേ ആഹ് കുടിച്ചു
ഉം എന്താ കടി
ഇവിട ബിസ്കറ്റ് ആര്ന്ന്
ഉം അതെന്തേയ്
ബിസ്ക്കറ്റോ റസ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാമതി
ആഹ് ആഹ്
ഒന്നും ചെയ്യുന്നന്നല്ല ഉം
നിങ്ങ് ഐസു ഹൗസ് വൈഫാ ആഹ് ഞാൻ പഠിക്ക
ആഹ് എന്ത്‌ എന്തിനാ പഠിക്കണെ ഡിഗ്രിയോ
ആഹ് ഞാന് ഡിഗ്രി കഴിഞ്ഞു ഇനിപ്പ പീജിക്ക്
ആഹ്
ഉം അവിടെ ആഹ് ആഹ് വീട്ടിലാരൊക്കെണ്ട്
ഉം വീട്ടില് ഞാന് രണ്ട് മക്കളുണ്ട് ഹസ്ബന്റ് ഗൾഫിലാണ് മക്കള് ഒരാള് മൂന്നിലും ഒരാള് ഒന്നിലും ആണ്
ഏഹ് മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നോ
ആഹ് സ്കൂളിട്ട് വന്ന് മോനാ ചെറുത് ഓൻ കളിക്കാൻ പോയിന്ന മോളിവിടെണ്ട്
ഉം നിങ്ങള് കൊറെയായോ ഇതി വർക്ക്ചെയ്യല് തുടങ്ങിട്ട് ആഹ്
ഞാൻ ആദ്യം ഒരു വർക്കില്ലേ നമ്മള് റെക്കോഡ് ഇട്ട് കൊടുക്ക
ആഹ് മലയാളം കഥ
ആ മലയാളം കഥ ആ അന്ന് ചേർന്നതാ ഉ ആ ഉ ഉ ആഹ്
ഹസ്ബന്റിന് ന്താ
ഇപ്പോളും ഇഞ്ഞി കുറെ ടാസ്ക് ഇങ്ങനെ കിട്ടണോലുണ്ടല്ലോ
ആഹ് ഹാഹ്
ഹസ്ബൻഡ് ഗൾഫിലാ
ഏഹ് അവിടെന്താ ഷോപ്പോ?
ഗൾഫിലാണ് രണ്ട് വർഷായി പോയിട്ട്
ഏഹ് ഏഹ്
വരാൻ ആയിണ് അടുത്തമാസം രണ്ടു വർഷം കഴിഞ്ഞ വരും ആഹ് കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷായി മോള് മൂന്നാം ക്ലാസ്സില മോക്ക് എട്ട് വയസ്സായി
ആഹ് പിന്നെ എന്താ വേറെ ആരു ഉണ്ടാവല്ല വീട്ടില് നിങ്ങളെന്നെ ഉണ്ടാവുള്ളോ
ആഹ് ഞങ്ങള് വേറെ വീട് എടുത്ത് പോന്നതാണ്
ആഹ് ഇന്നൊ ഒന്ന് മക്കളൊക്ക് ചായ ടിച്ചീല്ലേ
ആഹ് ചായട്ച്ചു സ്കൂൾ വിട്ടുവന്നാ ചായട്ടണം
ഉ
ചായ ഉണ്ടാക്കിച്ചു ചോദിച്ചാ വരാ ഉം ഇന്ന് കാസില്ലേനോ
ഇല്ല ഇൻക്ക് തുടങ്ങിയില്ല ഞാന് പി ജിക്ക് കൊടുത്ത്ട്ടുള്ളു ക്ലാസ്സ് ആറാംതീ ആഹ് ആറാംതീ തുടങ്ങ ഒക്കെ പറഞ്ഞു കിട്ടിയ കൊറച്ച് ലോങ് ആണാണും അപ്പൊ ഇനി ട്രാൻസ്ഫർ എന്തേലും കൊടുത്തുങ്ങാണ്ട്
അടുത്ത്ക്ക് ആക്കണല്ലേ
ആഹ് ഇനി ട്രൻസ്ഫർ കൊടുത്തക്കാണ്ട് അങ്ങനെ
കിട്ടണ്ന്നുണ്ടെങ്കി ആഹ്
ആഹ്
അതെ ഇനി പറഞ്ഞ സീറ്റ് ഒക്കെ ഉണ്ടപ്പോ സർ അന്ന് ന്നാ ഞാന്
ആഹ്
അപ്പ അത് തുടങ്ങിട്ടില്ല അപ്പനി വീട്ടില് ഹസ്ബൻഡും ഒരു മോളും പിന്നെ ഉമ്മി ഇപ്പി ഹസ്ബന്റിന്റെ ഉമ്മി
ആഹ് ആഹ് ആഹ് മോള് ചെറുതാല്ലേ
ആഹ് മോള് രണ്ട് വയസ്
ആഹ്
ഞാൻ ഓക് ഓളെ നാല്പ്പത് കഴിഞ്ഞെക്കെന്നെ കോളേജ്
ഏഹ് പഠിക്കാൻ പോയിണ്ടാവുല്ലേ ആഹ് ഞാനും അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതാണ് ന്ന് വയറ്റില് മോളുണ്ടായി ഞാൻ നിർത്തി
ഏഹ് ഞാൻ സെക്കന്റ്‌ സെം എക്സാം എഴുതിയത് ഓള ഡെലിവറി കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസാ ഡെലിവറി കഴിഞ് പതിനഞ്ചാമത്തെ ദിവസം പൊയ്ക്ക് അതാണ് എക്സാം എഴുതിയത്
എക്സാം എഴുതിയതല്ലേ ആഹ്
ആഹ് പിന്നെ മെറ്റയാണത്തി ലീവ് ഉണ്ടാവല്ലോ കൊറച്ച് അത് എടുത്ത് രണ്ടു മാസം അങ്ങനെ അങ്ങനെയക്കോ അതുകഴിഞ്ഞങ്ങാട് പിന്നിം പോവാൻ തുടങ്ങി പിന്നെ ചെറിയതല്ലേ അപ്പൊ പിന്നെ ഇതില്ലല്ലോ അറിയില്ലല്ലോ പോയാലും ഇല്ലെങ്കിലും
ആഹ് അറിയില്ല പോയാല് ആഹ്
പിന്നെ അങ്ങനങ്ങനെ ആഹ് പിന്നെ ഓരക്കെ ക്കെ പറഞ്ഞ നിർത്തണ്ട നിർത്തിയ പിന്നെ
നിർത്തിയ പോയി ആ ഞാനങ്ങെ നിർത്തിയത് അങ്ങെ നിർത്തിയട് പോയി നിർത്തയ പിന്നെ അയ്മക്ക് അമ്മൾ ശ്രദ്ധിക്കാഞ്ഞാല്
പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് മോക്കൊരു വയസായിട്ട് ട്ട് പിന്നെ പോവാന്നൊക്കെ വിചാരിച്ചിരക്കയ്ന് അപ്പൊ ഉമ്മ പറഞ്ഞു ന്ക്ക് ഇപ്പൊ കയ്യും കുട്ടിനെ നോക്കാന്ന് ഹസ്ബൻറിന്റെമ്മന്നെ ഇയ് ഇപ്പൊ പോയ്ക്കോ ഇപ്പ കൊഴപ്പൊന്നുല്ല ഞാൻ നോക്കിക്കോണ്ട് ഉച്ചവരങ്കും ഉച്ചവരെങ്കിലും പോയി കാണ്ട് ആഹ് അത് മുഴവനാക്കികാള പറഞ്ഞ് കാണ്ട് അങ്ങനെങ്ങ് പോയി ഇപ്പേതല്ലാം രണ്ടു വയസ്സായില്ലെ അപിന്നെ
ആഹ് ഇഞ്ഞി മൂന്ന് വയസായോള അങ്കല വാടിക്കും പറഞ്ഞേക്കല്ലല്ലേ ഉം അങ്കലവാടി ഒക്കെ അവിവടെ അടുത്ത്ണ്ടോ? ആഹ് പിന്നെപ്പോല് വലുതായി ആഹ് അതുകണ്ടാ പ്രശ്നം ആഹ്
എന്നാലും ഓക്ക് ഓളെ മ്മുമാനെ കിട്ടിയല്
ആഹ് പ്രശ്നല്ലല്ലേ ആഹ് അപ്പതെ കുട്ട്യാ ക്ക് ഇമ്മമാരെ കിട്ടിയാലും മതി
ആഹ് നിങ്ങള ഏതാ ഡിഗ്രി എടുത്തിന്
ബി എ അറബിക്
ഏഹ് ഞാനും അത് തന്നെയാണ്. ഞാനും ബി എ അറബി തന്നെയാണ്.
ആഹ് ആഹ്
അത് എന്താണ് എത്ര സമ് പോയപ്പോ
ഞാന് ഫുള്ളാക്കി പിന്നെ പോയില്ല ആഹ് ഓളെവയറ്റില് ഇള്ള ടൈമിലന്നെ ഡിഗ്രീന്റെ ഫൈനൽ എക്സാം എഴുതിയുന്നത്
ആഹ് അപ്പൊ അത് ഫുള്ളാക്കിക്കോ ഏഹ് പിന്നെ പോയന്നല്ലേ ആ കൈ അത് പിന്നെ
ഫ്രണ്ട്സ ഒക്കെ ഉണ്ട് ഓലൊക്കെ അതാ പറയണുന്നത് ഓലത്തൊക്കെ ഇപ്പൊ ലാസ്റ്റ് കാണ് ഇതായത്
ആഹ് ആഹ്
ഓഹ് വന്താണ് ലാസ്റ്റിക് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ ഓലൊന്നുംപ്പോ പിന്നെ ആഹ് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ ഓലൊക്കെ ലാസ്റ്റ് കഴിഞ്ഞ ഡെലിവറി അപ്പോലൊന്നും ഇപ്പൊ പി ജിക്ക് കൊടുത്തില്ല ഓലറഞ്ഞെ കുട്ടിക്ക് കുറച്ചാവട്ടെ അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞെ കുട്ടിക്ക് കുറച്ച ആട്ടെ പറഞ്ഞ്കാണ്ട് നിന്നാല് നിങ്ങളുടെ അവിടെ നിക്കും ആഹ് നിർത്ത
നിക്കും ഉം അനെ ഉണ്ടാവുള്ളു. പിന്നെ ആ ടെച്ചൊക്കെ നമ്മുക്ക് വിട്ടുപോവും പിന്നെ നമ്മുക്ക്
ആഹ് പിന്നെ മ്മക്ക് ഞമ്മക്കും മടിയാവും പിന്നെ ഓരുതന്നെ വലുതാമേ അമ്മക്ക് ഓലെ ഏറ്റവും
ആഹ്
ഇതാക്കാനും ഇല്ല നേരം തന്നെ ഉണ്ടാവുള്ളൂ
ആ ഉണ്ടാവുള്ളൂ പിന്നെ ഓല് അങ്കലവാടിക്ക് പോയിട്ട് പോവ വിചാരിച്ചു അങ്ങനൊക്കെ വിചാരിച്ച് അങ്ങനെ ടൈം കഴിഞ്ഞ് പോകും
പിന്നെ ഓ ഓല്തും ത അപ്പൊതും പിനെ നമ്മക്ക് വീടും നമ്മളതും
ആഹ് നമ്മളതാ
ആഹ്
പിന്നെന്തൊക്കെ മയക്കെണ്ടോ അവടെ
മഴല്ല ഉച്ചക്കൊരു ചെറിയ മഴ പെയ്തു അവിടെണ്ടോ
ആഹ് ഇവിടെ ഇണ്ടായിരുന്നു രാവിലെ ക- മഴാരുന്നു പിന്നെ ഇപ്പന്നേരെ പെയ്തു. പെയ്തു ഇനി മഴ വരുന്നുണ്ട്
ആഹ് തോടൊക്കെണ്ട് തോട്- ആ ഹ് തോ തോടാണ് രണ്ട്‌ തോടുണ്ട് ചെറിയ തോടുണ്ട് വലിയ തോടുംണ്ട്
ഉം എടുത്താ പെരേക്കൊക്കെ വെള്ളം കേറോ
ഇല്ല വെള്ളം കേറ്ല്ല ഞങ്ങള്ത് കുറച്ച് പൊന്തിക്കണ സ്ഥലാ പ തോട്ട്ന്ന് അങ്ങ് തോട് കുറച്ച് താന്നിക്ക്ണ സ്ഥലത്താ അപ്പൊ അങ്ങനെട്ട് കേറൂല പരന്ന് കാണൊക്കെ ചെയ്യും പാടൊക്കെ നല്ല മൂടിട്ക്കും
ആഹ് ആഹ്
വള്ളം മൂന്ന് ദിവസം അടുപ്പിച്ചെയ്താ പാട്ത്ത്‌കൊക്കെ -. വെള്ളം കയറും ആ കുട്ടികളൊന്നും പുറത്തക്ക് വി ടാൻ പറ്റൂല
ആഹ്
അവര് നമ്മളെ കാണാതെ പോയിട്ടൊക്കെ ണ്ടെങ്കി പേടി
ആഹ്ആഹ്
ഉം ഉം
കുട്ടിയാളെങ്ങനെ കള്ച്ചാൻ പോവോ
ക്കഅങ്ങന എർ
ഉം ന്നാലും
അങ്ങനെ പോവു കളി
ആഹ് ആഹ് ന്നാലും ന്നാലും മറ്റേ ആഹ് മറ്റേ ദൂരം പോയാലാണ് നമുക്കൊരു
എന്താണ്
ദൂരം കുട്ടി പോയാലേ
ആഹ് നമുക്ക് പേടിയാ
ഇങ്ങളൊക്കെ രാവില തന്നെ ഉണ്ടാക്കോ ഉച്ചക്കെക്ക് വെക്കുംമ്പന്നെ രാത്രികക്ക് വെക്കോ
ആഹ് ന്റെ വീട്ടിൽ അങ്ങനെ വെക്കും
ആഹ് ആഹ്
ഇപ്പൊ അന്റെ വീട്ടിലായിരിക്കൂല്ലേ
പിന്നെ ഉദാഹരവുമാണ്. ഇങ്ങളെങ്ങനെ?
ഞങ്ങള് രാവിലെക്ക ണതാണ്.
ആഹ്. ഞാ ഇന്റെ വീട്ടിലേയ്നി. ഇന്നട്ട്പ്പൊ എന്റെ വീട്ട്ന്ന് ഇങ്ങട്ട് പോന്ന്. സെല്ല് പഠിക്ക. അപ്പ ഓള് വന്ന്ക്കണ് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കൊറേ കാലായ്ക്കണ് കണ്ടിട്ട്. ഇന്റെ ഒപ്പള്ളതന്നെയാണ്.
ആഹ് ആഹ്.
ഓള് ഹോസ്റ്റല്ന്ന് പഠിക്ക. അപ്പൊ ഓള് വന്നിക്ണ് അറ്ന്ന്. ആ. അപ്പ ഉമ്മാന്റെ വീട്ടിലാണ്പ്പൊ. എല്ലാരും കൂടി ഇങ്ങനെ കൂടുമ്പോ ഒരു രസ്
ആ ഒരു രസാണ്. ഉം.
ആഹ്. കസിൻസ് എല്ലാരും കൂടി.
ആഹ്. ഇമ്മന്റെ വീട്ടക്ക് എട്ക്ക് പോവോ?
ആഹ്. ഞാനിങ്ങനെ ഇന്റെ വീട്ട് വരുമ്പൊ.
ആഹ് അങ്ങനെ പോവുലേ.
ഒരു സെങ്ങിക്ക് ഒരു സെങ്ങിൻക്ക് ഇവടെ വന്ന് ക്ക്ണമമ്മാന്റെ എടുത്തൊന്ന് നിന്ന് പോണം ആഹ്. പിന്നെ അവിട്ന്നെന്നെ ഇമ്മ -
നിന്ന് പോവേ എത് തീരെ പോവാഞ്ഞാല് തീരൊരു ബന്ധല്ലാതാവും ഉം.
ഹസ്ബന്ഡറിന്റെ ഉമ്മന്നെ പറിം ഈ വീട്ട് പോകുമ്പോ ഇമ്മമാരെടുത്തൊക്കെ പോണംട്ടോറിം.
ആഹ് ആഹ്. ഇൻന്റെതെല്ലാം ഇവെടെ അടുത്ത്ടുത്താ. ഇന്റെ വീടും ഇമ്മന്റെ വീടും ഒക്കെ അടുത്താ.
ഏഹ് അതോണ്ട് സുഖാണല്ലോ. എങ്ങനെ. വീട്ട്ക്ക് നിക്കാൻ പോകലില്ലേ.
ആഹ് പോവല്ണ്ട്.
ആഹ് പസ്
അവര് ഇങ്ങോട്ടും വരും. ഉം സ്കൂളും മദ്രസു ഇല്ലാത്ത ടൈമില് പോവും.
ആഹ് അപ്പൊ കൊറ്ച്ചെസം നിക്കാൻ പറ്റൊള്ളു.
ആഹ്. ഒരു ദിവസം. രണ്ടീസൊക്കെ കിട്ടുള്ളൂ.
ഏഹ്.
നിക്കാനൊ.
ആഹ് ആഹ് അപ്പ പിന്നെ കൊഴപ്പല്ല.
ഉം ആഹ് ആഹ്.
ഞങ്ങക്ക് അയിന് അവിടെ ഹസ്ബന്റി ന്റെ വീട്ടിൽ ആരുല്ലെ ഒന്നാമത്. മോക്കൊക്കെ അവിടെ വെറി ആണ് ഒരു കുട്. കുട്ട്യേളും ഇല്ലാണും. ഓക്ക് കളിക്കാൻ. ഏ ഏ ഓള് ആകെരൊറ്റ മോള് ഒള്ളു. പിന്നെ ആകെ ഒരു നാത്തൂനൊള്ളു.
ഉം.
നാത്തൂന് എന്നെങ്കിലും ഇതേ മാതിരി സ്കൂളും മദർസും ഒഴിവില്ലെന്ന് വരുമ്പം മാത്രം. ഓ കൊപ്പങ്ങൾക്ക ആ ഓ നാത്തൂന്റെ കുട്ട്യേൾ ഇണ്ടാവും.
ആഹ്.
അല്ലാത്തപ്പളൊക്കെ ഓള് ഒറ്റക്ക്. ഓള് ഓളെ ഇമമ്മാന്റെപ്പം.
ആ ടൈമായിണ്ലെ.
ആഹ് ഇന്നായിക്കോട്ടെ.